ഹലോ ഹലോ ആഹ് കേൾക്കാം ഗുഡ് ആഫ്റ്റർനൂൺ
ഗുഡാഫ്റ്റർനൂൺ സുഖല്ലേ
ആഹ് സുഖായിട്ടിരിക്കുന്നു അവിടെയോ
ആഹ് ഇവിടിം സുഖായിട്ടിരിക്കുന്നു നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ആഹ് ഓൺലൈൻ വിദ്യാഭ്യാസം വോസസ് ക്ലാസ് റൂം വിദ്യാഭ്യാസം അത് നോക്കിയാലോ
ആഹ് ഓക്കെ നോക്കാം
താങ്ങളുടെ അഭിപ്രായം എന്നാ ഓലൈൻ വിദ്യാഭ്യാസവും ഓഫ് ക്ലിൻ ഏഹ് വിദ്യാഭ്യാസവും തമ്മില് ഇപ്പത്തെ ജനറേഷന്ല് ഉം മുസ്ലിം ഓഫ് ലൈൻ ക്ലാസ്സസല്ലേ ഏ അവൈലബിളായിട്ട് ഇരിക്ക്ന്നെ വെഐഐ എക്സ്ട്രാ കോഴ്സ് ചെയ്യുന്നവര് അ അല്ല ഓ ഓൺലൈൻ വിദ്യാഭ്യാസവല്ലെ ഇപ്പം
അത് അതെ അതെ ഇപ്പം നമ്മള് രണ്ടും നോക്കിയാല് ഏതൊരു കാര്യത്തിനായാലും ഗുണവും കാണും ദോഷവും കാണും
തീർച്ചയായും
നമ്മടെ കോവിഡ് ടൈമില് പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതല് ഉപകാരപ്പെട്ടത് ഓൺലൈൻ ക്ലാസാണ് കാരണം നമുക്ക് സ്കൂള്ലൊന്നും പോവാൻ പറ്റത്തില്ലായിരുന്നു ടീച്ചേഴ്സിനാണെങ്കിലും അ അതിന്റേതായ ബുദ്ധിമുട്ടുകള് നേരിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആഹ് ഒരു ഈ ടൈമില് നമുക്ക് മോസ്റ്റ്ലി നമക്ക് കൊറ്ച്ചു കൂടെ ബെനിഫിറ്റായിട്ടുള്ളത് ഓൺലൈനായിരുന്നു
അതെ
പിന്നീട് ദോഷംന്ന് വെച്ച് നോക്കുവാണെങ്കില് ഇപ്പൊ കുട്ടികള് ആ ഒരു ഫീൽഡുയിട്ട് മാത്രം ഒതുങ്ങിപ്പോകും ഫോണുവായിട്ട് മാത്രം അവർക്ക് ഹ് ഫ്രണ്ട്സ് കാണില്ല ഒരു കമ്മ്യൂണിക്കേഷൻ കാണില്ല അപ്പൊ അങ്ങനെ നോ ക്കുവാണെങ്കില് അതിന് ഉം എന്താ ദോഷായിട്ട്ള്ള കാര്യങ്ങളുണ്ട് അതെ
അതെ പിന്നെ കുട്ടികള് ആഹ് കൊറേ നേരൊക്കെ ഫോണില് നോക്കിയിരിക്കും പിന്നെവരെ മൈൻ്റങ്ങ് മാറുവാ മൈൻഡ് ഇപ്പം ഈ ക്ലാസെട്ക്ക്ന്നെ ടീച്ചറിന് പോലും അവരെ കൺട്രോളെയ്യാൻ പറ്റാത്ത അവസ്ഥയാ എന്ന് വെച്ചാ കുട്ടികൾക്കറിയാം ഓ ഇതോന്നും ന്നാ അവര് മിസ്സ്മാരല്ലേ ഒന്നും ചെയ്യത്തില്ല നമ്മളെ അല്ലെങ്കി അവര് അവർക്ക് ഇത്രക്ക് ഇത്രക്ക് നമ്മളെ ഷൗട്ടെയ്യത്തുള്ളൂന്ന് കുട്ടികൾക്ക് അറിയാം അപ്പം കുഞ്ഞു കുട്ടികളെക്കെ തീർത്ത് ഉം കണ്ടട്രോളെയ്യാൻ ഭയങ്കര പാ പാടാ
അതെ അതെ ഇപ്പൊ നമ്മള് കമ്പേറെയ്യുണെങ്കില് ആ പണ്ടുള്ള കാലഘട്ടത്തില്ള്ള വിദ്യാഭ്യാസം ഇപ്പഴുള്ള വിദ്യാഭ്യാസ്യം രണ്ടും രണ്ടാണ് ഇപ്പം കുഞ്ഞ്ങ്ങളെ നമുക്കൊന്ന് അടി ക്ക്യാൻ പോലും പറ്റില്ല അവർക്ക് പിന്നെ എന്ത് ചെയ്യണന്ന് അറിയത്തില്ല ഇപ്പ ആത്മത്യ പോലുള്ള കാര്യങ്ങളൊക്കെ നട ക്ക്ന്ന നമുക്കറിയാലോ കുഞ്ഞു കുട്ട്യേളൊക്കെ അതെ
അത് എന്താ അങ്ങനേന്ന് ഹ് അതെന്ത്‌കൊണ്ടാ അവർക്ക് അങ്ങനോരു ടെൻ്റൻസി കൂടുന്നേന്ന് വെച്ചാ എൻ്റെ ഒരു പോയിന്റോഫ് വ്യൂല് അവര് ചെ കുട്ടിക്കാലം മുതല് തന്നെ അവരെ പേരൻസ് ശകാരിക്കാതെയും അലേ അടി കൊട്ക്കാതേം വളർത്തീട്ടാ അവര് ചെറിയ ചെറിയ തെറ്റ്കൾ ചെയ്ത കുഞ്ഞല്ലെ കുഞ്ഞല്ലെന്ന് പറഞ്ഞ് സപ്പോർട്ടെയ്യും അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒര് ഏജാവുമ്പം പെട്ടെന്ന് ഒരു ഇപ്പൊ ഒര് ഫിഫ്ത്തിലൊക്കെ പഠിക്കുവോ അല്ലെങ്കി ഒരു ഫോർത്തിലൊക്കെ പഠിക്ക്ന്ന കുട്ടികളാണെ പോലും അവരെ പെട്ടെന്ന് അടിക്കുമ്പം ഏഹ് ചെലപ്പോ അവർക്ക് എളയ കുട്ടികള് ഉണ്ടായിരിക്കാം അവര്ടെ പേരന്റിന് ന് എളെയ കുട്ടി ഉണ്ടായിരിക്കും അപ്പം ഇവര് തമ്മില് വഴക്ക്ണ്ടാവുമ്പോഴാണെലും അടി ക്കുമ്പോ പോലും മൂത്ത കുട്ടിക്ക് അത് ഭയങ്കര മ് മ മാ അംഗീകരിക്കാൻ പറ്റാത്തോര് അവസ്ഥയാകും അ അങ്ങനെയുള്ള കുട്ടികളാ പോയി ആത്മഹത്യയ്യും ഇപ്പം എന്നെ എന്റെ പേരന്റ് അടിച്ച് ഇന്നെ ഇത്ര ഇത്രേയും ദിവസം നല്ല പോലെ നോക്കിയെന്നെ എന്നിട്ട് എന്നെ എന്നെ അടിച്ചൂന്ന് പറഞ്ഞ് മനസ്സിന് അംഗീകരിക്കാൻ പറ്റത്തില്ലാ അത് അവര് ആത്മഹത്യക്ക്ചെ ഏഹ് തയ്യാറെട്ക്ക്ന്നെക്കെ അതാന്ന് എന്റെ അഫെ അഭി പ്രായം താങ്ങ
അതെ അതെ ഇപ്പം ഏ ഇപ്പം സ്ക്രീൻ ടൈം കൂടുതല് കൂടാൻ കാരണംന്ന് പറഞ്ഞാല് കുഞ്ഞുങ്ങൾക്ക് നമ്മള് ചെലപ്പോ വൺ അവർ ആയിരിക്കും ക്ലാസ് വെച്ചിരിക്ക്ന്നത്. ഓൺലൈൻ ക്ലാസിന്റെ കാര്യാണ് ഞാൻ പറയ്ന്നത് അപ്പോ അവർ ക്ക് അതിന്റെ കൂടെള്ള ഒരു അഡിഷൻ കൂടും പിന്നെ അത്പോലെ തന്നെ ആ അവര്ടെ ഹെൽത്തിനേം അത് ബാധിക്ക്ന്നുണ്ട് ഇപ്പൊ ഫോണിന്റെ സ്ക്രീൻലൈറ്റ് ആണെങ്കിലും മറ്റ്ള്ള കാര്യങ്ങളും അപ്പൊ അപ്പൊ നമ്മള് ഒരു ചുറ്റുപാട് കൊടുക്കുന്നുണ്ട് അവർക്ക് ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സ് ഉ ഫോൺ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർക്ക് അപ്പൊ ആ മൻ ലാവുന്നുണ്ട് ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റും പക്ഷെ പണ്ടുള്ള കാലഘട്ടത്തിലാണെങ്കിൽ നമുക്ക് ഫോൺ ഇല്ല നമ്മൾ നമ്മള് ക്കെ ആണെങ്കിൽ നമ്മള് സ്ലൈറ്റിലൊക്കെ എഴുതി പഠച്ച് ടീച്ചേഴ്സൊക്കെ അടിച്ചിട്ടാണ് നമ്മള് വളർന്നത്.
അതെ
അപ്പൊ ആ ഒരു സാഹചര്യോന്നും ഇന്നത്തെ തലമുറ നേരിടുന്നില്ല
അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അടീന്നുള്ള ഒരു ടാസ്ക് അവർക്കത് നേരി മാനസികമായിട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ലാത്തെ ഒരവസ്ഥയാ പിന്നെ കുട്ടികള് വോളന്റിയർ ആയിട്ട് അവര് പോയി കേസ് കൊടുക്കുക ഏ പറഞ്ഞ ഇഷ്യു ഉണ്ടാക്കുക അത് ഒരു ഒരു ബോധവും വെളിവും ഇല്ലാത്ത പേരൻറ്സ് അവർക്കെതിരെ പോയി അല്ല സാറുമാരല്ലെ ടീച്ചർമാർക്ക്‌ എതിരെ പോയി അവരെ ഫയർ ചെയ്യുക അത് നമ്മുടെ കുട്ടിയല്ലെ എന്ത് തെറ്റ് ചെയ്തുന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ല കൊറെ ന്യൂസ് ഒക്കെ ഉണ്ട് ആവശ്യമില്ലാതെ സാറുമാര് പിള്ളേരെ ദേഹത്ത് പാടുവരുന്ന രീതി രീതിയിൽ അടിച്ചു എന്നൊക്കെ പറഞ് കൊറേ അങ്ങനെയുള്ളവര നോൺസെൻസ് കഴിഞ്ഞ പ്രാ കഴിഞ്ഞ കഴ കഴിഞ്ഞ ഒരു ഒരു ആറേഴ് മാസത്തിന് മുമ്പിലാണേലും ഒരു കോളേജ് സ്റ്റുഡന്റ് ഇതുപോലെ ആ ബോഡി ഷേമിംഗ് ചെയ്തു നിറത്തിനെ കുറിച്ച് പിന്നെ ഒരു സാർ ഇതുപോലെ പർഞ്ഞ ആത്മഹത്യ വരെ ചെയ്തില്ലേ ഭയങ്കര
അതെ അതെ അതെ അത് മിസ്യുസും ചെയ്യുന്നുണ്ട് നമ്മുടെ ഇ ഓൺലൈൻ ക്ലാസ്സക്കെ കാര്യങ്ങളണെങ്കിലും ഫോൺ ആയിരുന്നെങ്കിലും മിസ്യുസ് ചെയ്യപ്പെടുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ
അതെ എല്ലാം ഉണ്ട് നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഉണ്ട്
അതെ അതെ
ഇ ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ഇപ്പം അംഗനവാടി പോലുള്ളതൊക്കെ കുറഞ്ഞു വരികല്ലേ കുഞ്ഞുങ്ങളുടെ ഇതില്
തീർച്ചയായും പേരൻറ്സ് വിടാൻ തയ്യാറല്ല. അങ്കവാടിയില് പേരൻറ്സ് വിടാൻ തയ്യാറല്ല അവരെ പ്ലേ സ്കൂളിൽ പൈസ കൊടുത്ത് പ്ലേസ്കൂളിൽ കൊണ്ടാക്കുക
അതെ അവർക്കിപ്പോ ഒരുപാട് ടോയ്സ് ഉഹ് ഈ സ്ക്രീൻ ടൈം പോലുള്ള കുറെ കാര്യങ്ങള് ഇ ഫോൺ പോലുള്ള ഫോണിന്റെ ഡെമോ പോലുള്ള ടോയ്സ് ഇതൊക്കെ കിട്ടാറുണ്ട് അപ്പൊ അവർക്ക് അതിന്റെ അതിനോടുള്ള ക്രൈസ് കൂടുതലായിരിക്കും
പിന്നെ വർക്കിംഗ് പരെന്റ്സ് പണ്ട് അങ്ങനെ അല്ലായിരുന്നല്ലോ ഇപ്പൊ വർക്കിംഗ പരെന്റ്സ് ആയപ്പം രണ്ടു പരും ഫാദറും മദറും ഏഹ് വർക്കിന് പോകുമ്പം ഉഹ് ചിലപ്പോ ഫൈവ് ഓ ക്ലോക്ക് വരെ എല്ലായിരിക്കും അവർക്ക് ഡ്യൂട്ടി ടൈം അപ്പം അംഗ അംഗനവാടി മൂന്ന് മണിവരെ അല്ലേ ഉള്ളൂ അത് കഴിഞ്ഞ പിള്ളേർ പിന്നെ ക്വസ്റ്റിൻ മാർക്കല്ലേ അതുകൊണ്ടൊക്കെ തന്നെ പിന്നെ ഹ്മ്മ് അഹ് മോസ്റ്റ്ലി അതുകൊണ്ട് പ്ല പ്ലെയ്‌സ്‌ക്കൂൾ കൊണ്ട് വിടുന്നതായിരിക്കാം ചെലര് അല്ലെങ്കിൽ തന്നെ പ്ലേ സ്കൂളിൽ കൊണ്ട് വിടുവാ കുട്ടികളെ
അതെ നോക്കാ അവരെന്തെങ്കിലും എൻഗേജ്ഡ് ആയിട്ടിരിക്കട്ടേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോ എന്ന് വിചാരിച്ചു കൊണ്ടിടുന്ന പറന്റ്സുംണ്ട്
എന്നോർത്ത് തന്നെ കറക്റ്റാ
അതെ ഇപ്പോ കുഞ്ഞുങ്ങക്കാണെങ്കിൽ പണ്ട് നമ്മള് കാക്കെയും പൂച്ചയുക്കെ കാണിചു ചുറ്റുപാടും പരിസരക്കെ കാണിച്ചായിരുന്നു ഫുഡ് കൊടുക്കുന്നെ അപ്പൊ അവർക്ക് എന്തോ കായികണ്ടെന്നറിയ പക്ഷെ ഇപ്പ ഉള്ള കുട്ടികൾക്കന്ന് പറഞ്ഞാ ഒരു അതെ ഒരു തൊണ്ണൂറ്റി ഓൻപത് ശതമാനം കുഞ്ഞുങ്ങളും ഫോൺ കണ്ടാണ് കഴിക്കുന്നെ എന്തുവാ കഴിച്ചന്ന് ചോയ്ച്ച അവർക്ക് അറിയില്ല കഴിച്ചോന്ന് ചോയിച്ചാൽ അവർക്ക് അറിയില്ല കഴിച്ചോന്ന് അതെ ഇപ്പ അതാണ് ഇപ്പഴ്ത്തെ അവസ്ഥ ഇനിയുള്ള കാലഘട്ടത്തില് ഈ ഒരു സ്ക്രീൻ ടൈം കൂടി വരത്തെ ഒള്ളു എന്തായാലും കൊറയില്ല
അതെ പക്ഷെ പേരെന്റ്സും അതുപോലെ നമ്മെള് പേരെന്റ്സ് ഇച്ചിരി ബുദ്ധിമുട്ട് ഓർത്തിട്ടാണെലും ലെ ആഹ് അങ്ങനെ കോ ഏഹ് അത് ശ്രദ്ധിക്കുവാണെ നല്ലതായിരുന്നു നമ്മളിപ്പോ രണ്ടുപേരും മാത്രം പറഞ്ഞിട്ട് ഇത് പ്രാവർത്തികമാക്‌കെലാ അവര് എല്ലാ പേരന്റ്സും ആഹ് ഉം ചെലപ്പോ നമ്മൾ രണ്ടു പേരും മാത്രം പറഞ്ഞ് നമ്മൾ നമ്മടെ ഫ്രണ്ട്സിനോട് പറഞ്ഞെന്ന് വെച്ചോ അവരും ചെലപ്പംചെയ്യുവായിരിക്കാം അഹ് ക്യാൻസെർ കുട്ടികൾക്ക് ക്യാൻസെർ വെരുന്നെത് റേഡിയേഷൻ പാസ്സായി എന്ത് എന്തോരം കുട്ടികൾക്ക് ഡോക്ടർമാർ എത്ര പേര് പറയുന്നു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫോൺ ഉപയോഗം ഗെയിം ഉപയോഗം
അതെ അത് പണ്ടുള്ള കാലഘട്ടങ്ങളിലാണെങ്കിലും ഏഹ് മുതിർന്നവരായിരുന്നു കണ്ണടകൾ യൂസ് ചെയ്ത് കൊണ്ടിരുന്നെത് ഇപ്പം കുഞ്ഞ് അതെ ഇപ്പം ജെനിച്ച് വീഴുന്ന കുഞ്ഞ് ഒരു വയസ്സ് രണ്ട് വയസ്സ് ആകുന്ന കുഞ്ഞുങ്ങെൾ വെരെ കണ്ണട യൂസ്
കണ്ണട പേരന്റ്സിനും അതിന് പങ്കുണ്ട്
ഉണ്ട് ഇപ്പൊ പേരെന്റ്സ് നോക്കുന്ന ടൈമില് ചെലപ്പം കുഞ്ഞുങ്ങെൾ നോക്കുന്ന സമയത്ത് പേരെന്റ്സും ചെലപ്പം ഫോണിലായിരിക്കും അപ്പം അവർക്കൊരു ആകാംക്ഷ വെരും ഇതിൽ എന്താണ് അതെ അപ്പ കുഞ്ഞുങ്ങെൾക്കും ഒര് ടെഡെൻസി വെറും ഇതെന്താണ് സംഭവം ഇത് ഒന്ന് ഒന്ന് അറിഞ്ഞാ കൊള്ളാം
ആഹ് എന്റെ മമ്മി കാണുന്നുണ്ടല്ലോ അല്ലെയ് എന്റെ പപ്പ കാണുന്നുണ്ടല്ലോ അപ്പം ഗെയിം കളിക്കുമ്പം അവർക്ക് അവരുടെ ലോകവല്ല വെറൊരു ലോകത്തുലൂടെ അവര് സഞ്ചരിക്കുവാ അപ്പ അവര് എന്താണ് അഡിക്റ്റ് ആവുവാ
ഇപ്പ കുഞ്ഞുങ്ങെൾക്ക് കൂട്ടും ഇല്ലല്ലോ നമ്മളിപ്പോ വീട്ട്ലൊക്കെ ആണെങ്കിൽ തന്നെ അവര് വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂട് അല്ലെ പണ്ടൊക്കെ ഒരു കുട്ടി ക്കാലംന്ന് പർണാൽ എല്ലാരും കൂടെ ഒരുമിച്ച് കളിക്കാ ഒരുമിച്ച് ഇരിക്കാ അതെ കൂട്ട് ഇല്ല കുഞ്ഞുങ്ങെക്ക് കുഞ്ഞുങ്ങെൾ സ്ക്കൂൾ പോയാലും ബസ്സില് പോവാ തിരിച്ച് വെരാ
വ് എറങ്ങ്കാ വീടിന്റെ മുറ്റെത്ത് എറങ്ങാ പേരക്ക് അകത്ത് കേറുകാ ഗെ ഫോൺ ഫോൺ എട്ക്ക്കാ ഗെയിമ്മും കളിക്ക്കാ
അതെ ഇപ്പം അങ്ങനെ ഒരു കാലഘട്ടമായി മാറി അതെ ഇപ്പ തെന്നെ ഏഹ് നമ്മെൾ എടയ്ക്ക് ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഓഹ് എത്ര് ലാ അഞ്ചിലോ മറ്റോ പഠിക്കുന്ന ഒരു പയ്യെൻ ഫോൺ കൊടുക്കാത്തെയിന് ഓഹ് വീട്ടുകാരും ആയിട്ട് വഴക്കിട്ട് ഓഹ് വീടിന്റെയാണോ അതോ വീടിന്റെ അപ്പർത്തെ സൈഡിലെ ആണോ ഒരു ബിൽ ഡിങ്ങിന്റെ മണ്ടെല് കേറി നിക്കും ചാടുന്ന് പർണോണ്ട്. എന്താ അമ്മ ഫോൺ മേട്ച്ച് വെച്ച്. ആഹ് അമ്മ ഫോൺ വാങ്ങി വെച്ചു. അപ്പ കുഞ്ഞുങ്ങെൾക്ക് ഇണ്ടാവുന്ന ആ ഒരു ടെൻഡെൻസി നോക്കിക്കോണെ എത്രത്തോളം ഒ ണ്ടെന്ന് ഉള്ളത്. അവർക്കും മരണം എന്താന്ന് പോലും അറിയില്ലേ?
അറിയില്ല അറി ഇല്ല, ഭീഷണിപ്പെടുത്തിയാ അതില് മാതാവ് വീഴുംന്ന് അവർക്ക് അറിയാം അതുകൊണ്ട് ഭീഷണിപ്പെടുത്തുവാ.
അതെ ഇപ്പം സ്വന്തം കുട്ടികളെ പോലും പേരന്റ്സിന് വഴക്കുപറയാൻ പറ്റാത്ത അവസ്ഥയാണ്.
അവസ്ഥയായി. പിള്ളാർക്ക് അംഗീകരിക്കാൻ പറ്റ്ന്നില്ല സ്നേഹിച്ച് തലോലി ച്ച് ഒമനിച്ച് ഒര് അടി പോലും കൊട്ക്കാതെ വളർത്തി പിള്ളാർക്ക് വഴക്ക് പറയുമ്പോ പിന്നെ അംഗീകരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാ. അതുകൊണ്ടാ എല്ലാരും പറയുന്നേ ചെറുപ്പ കൊച്ചിലെ അടിച്ചു വളർത്തെണം എന്ന് പഴമക്കാര് പറയും. പക്ഷേ അപ്പം നമ്മെൾ ഓർക്കും അതൊരു പഴഞ്ചൊല് മാത്രവാന്ന്.
അതെ അതെ പക്ഷെ അവർക്കിപ്പം ഒരു സിറ്റുവേഷൻ വന്നാലും അവർക്ക് എങ്ങനെ നേരിടെണംന്ന് അറിയത്തില്ല. ഇപ്പഴ്ത്തെ ജനറേഷൻലുള്ള ഒരുവിധം കുട്ടികൾക്ക് അവര് ഇപ്പോ പെട്ടെന്ന് എന്തുചെയ്യുന്നു സൂയിസൈഡാണ്. ഇപ്പൊ നമ്മുടെ ഈ സമൂഹത്തില് തന്നെ നോക്കിയാ ഈയൊരു വർഷത്തോളം തന്നെ എടുത്തു നോക്കിയാൽ അറിയാം എത്രത്തോളം കുഞ്ഞുങ്ങള്
സൂയിസൈഡ് അറ്റംറ്റ് അത് ഈ അതീ ഏഹ് മാ മാരീഡ് വുമൺസീചെറു പിള്ളാര് പിടിച് മാരെ മാരേജ് ചെയ്ത് വെക്കുമ്പഴേ ആ പെൺകുട്ടികള് ഭർതൃ വീട്ടിൽപോയിഏഹ് ഇതുപോലെ എത്ര സൂയിസൈഡ് അറ്റംറ്റ് ഭർതൃ പീഡനം. ഏഹ് കൊണ്ട് ഇതുപോലെ മാം അമ്മായമ്മ ഇതുപോലെ പീഡനാന്നും പറഞ്ഞ് അവര് സൂയിസൈഡ്യ്യുന്നു. പക്ഷെ അവർക്ക് ശകലവെങ്കിലും അവർക്കൊരു ഏഹ് അവരൊരു സെക്കൻഡ് ചിന്തിച്ചാ അവർക്ക് അവിടെ നിന്നും ഉം വെളി വരണം. ഇപ്പൊ അതിന്ന് പൊറത്ത് വന്ന് സ്വന്തം പേരന്റ്സിന്റെ കൂടെ കഴിയണംന്ന് അവെര് ചിന്തിക്കുന്നില്ല. അവിടെ വെച്ചവര് ആത്മഹത്യ ചെയ്യുന്നു അതൊക്കെ എ ഒരു സിറ്റുവേഷൻ വന്ന എങ്ങനെ ഹാൻഡില് ചെയ്യണോന്ന് അവർക്കറിയുന്നില്ല.
അറിയത്തില്ല ഇപ്പഴത്തെ തലമുറയ്ക്ക്. അതെ.
അങ്ങനെ വീട്ടി വ വളർത്തി പേരന്റിങ് ശരിയല്ലാതെ ആയിഉം പറഞ്ഞ് അതില് വ ക്ഷെ അവരുടെ മകളോടുള്ള അല്ലേ മകനോടുള്ള സ്നേഹം കൊണ്ടങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അതവരെ ജീ ഭാവിയെ ബാധിക്കുന്നെന്ന് പേരന്റ്സ് മനസ്സിലാക്കുന്നില്ല.
അതെ ഇപ്പം സൂയിസൈഡ് അറ്റംറ്റാണെങ്കിലും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതല് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഫോൺ വഴിയായിരിക്കും ഈ കുഞ്ഞുങ്ങളൊക്കറിയുന്നത്. കാരണം അല്ലെങ്കി അവർക്ക് അറിയത്തില്ലല്ലോ എങ്ങനെ ചെയ്യണം എങ്ങനെ മരിക്കണംന്നുള്ള കാര്യങ്ങളൊന്നും അതൊക്കെ ആ ന്നുള്ളൊരു പൂർണ്ണ പങ്കും വഹിക്കുന്നതിന് എനിക്ക് തോന്നുന്നത് ഈ ഫോൺ മീഡ് അതെ മീഡിയാസ് തന്നെയാണ്.
ഓൺലൈൻ ഗെയിമ് ഗെയിം നീ ഇന്ന ഇന്ന ടാസ്ക്കെയ്തു നീ അവടെ യെസ് യെസ് യെസ് യെസ്. അതെ, ഒരുഇടക്ക് ഒരു ഇതുണ്ടായിരുന്നല്ലോ ഗെയിമ്? നീ ഇന്ന ടാസ്ക് ചെയ്താ മാരെ അല്ലേ കൈ മുറിച്ച് കാണിക്കാവോ എന്ന് ചോദിച്ചാ കൈ മുറിച്ച് കാണി മരിച്ചു കാണിക്കാവോ മരിച്ചു കാണിക്കും. മരിച്ചു കാണിക്കുമ്പോ ജീവിപ്പിക്കാനാരോ വരൂന്നും പറഞ്ഞോണ്ട ഈ മരിക്കുന്നത്.
അതെ. പി പിന്നെ അതുപോലെ തന്നെ ഈ കുഞ്ഞു കുഞ്ഞു ഗെയിംസില് നമുക്ക് ഏണിങ്സ് കിട്ടോന്ന് പറഞ്ഞിട്ട് ടിക്കപ്പെടുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ നമുക്ക് പൈസ കിട്ടുന്ന കാര്യങ്ങള് കണ്ട് കഴിയുമ്പള് അതെ. അപ്പൊ ഫോണിന് നല്ല വഷമുണ്ട് ദോഷവശവുണ്ട് ഫോൺ നമ്മൾ ആവശ്യത്തിന് യൂസ് ചെയ്താലും നമുക്ക് നല്ലതാണ്
അതെ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ പ്രത
അല്ല ഓൺലൈൻ വിദ്യാഭ്യാസം മോശമാണെന്നല്ല പറയുന്നത് കാരണം ഇപ്പ ഇപ്പം വീട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വീട്ടമ്മമാർക്കും അല്ലെങ്കിൽ പുറത്തു പോയി പഠിക്കാൻ പറ്റാത്തവർ ണെങ്കിൽ ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നവരുണ്ട്
ഒത്തിരി ഒത്തിരി യൂസ്ഫുൾ അവർക്ക്
അതെ അവർക്ക് ഒത്തിരി യൂസ്ഫുൾ ആണ് അവർക്ക് ക്ക് ചെലപ്പം വീട്ടിലെ കാര്യങ്ങളും നടന്നു പോകും അവരുടെ പഠിപ്പും നടന്നു പോകും അങ്ങനെയുള്ള ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളും നമ്മുടെ ഓൺലൈൻ ത്രൂ നടക്കുന്നുണ്ട് പക്ഷെ ഇത് മിസ് യൂസ് ചെയ്യ ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്
അതെ അതെ മച്ചയൂരിറ്റി ഉള്ള വ്യക്തികളാണെങ്കിൽ അവര് അതിന്റെ കണ്ട്രോൾ ഉണ്ട് അവരുടെ കയ്യില് പക്ഷെ അല്ലാത്ത പക്ഷവാ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പഠിക്കണന്ന് ചോദിച്ചാൽ പഠിക്കയും ചെയ്യണം
അതെ നമുക്കിപ്പോ ഈ പി എസ് സി പോലുള്ള ഒരുപാട് ആപ്പ്സ് എൻട്രി പോലുള്ള ഒരുപാട് ആപ്പുകൾ നമ്മുടെ ഫോണില് കിട്ടുമല്ലോ അപ്പൊ അതിലൂടെ സക്സസ് ആയിട്ട് വന്നിട്ടുള്ള ഒരുപാട് വീട്ടമ്മമാർ
കുറ പേരുണ്ട് കുറ പേരുണ്ട് തീർച്ചയായും തീർച്ചയായും അവരതുമാത്രം അവരുടെ